ഹലോ?
ആ
ആഹ് കേക്കുന്ന്
ആ.
ന്ത
നല്ല
ഉം ആ ചോറ് കഴിപ്പൊക്കെ
ഉം മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നോ
ഇല്ല എനിക്ക് ഒരാളള്ളൂ അംഗനവാടില്ല ഇപ്പ വരാനയിക്കണ്.
അത് ശെരി കൊണ്ടുവരാൻ പോണോ?
ആ മൂന്നരവുമ്പോ പോണം.
ഏ ആ ടൈം ആയി തുടങ്ങിയല്ലല്ലേ?
ആ. അതാണ് പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോത്തിനും ഓനെ കൊണ്ടുവരാനാവും.
നമ്മളൊന്ന് കിടക്കട്ടെ നിക്കുമ്പത്തിനും ഓലെ പോയി കൊണ്ടുവരാനാവും.
ആ എന്നിട്ട് രാവിലെ വേം പണി തീർക്കല ഓൻ പോകുമ്പോത്തിന് വേം പണി തീർക്കല.
ആ എന്ന പിന്നെ സുഖാ കഴിച്ചു പോണേല ഒക്കൂല.
ആ. ഉം പിന്നെ വന്ന് ആ. ആഹ് കൊറച്ചരു കുന്നിന്റെ മോളിലാ.
ആ അപ്പൊ വണ്ടിണ്ട് അതുകൊണ്ട് ഉം.
ഇങ്ങനെയൊക്കെ കൊണ്ട ആക്കൂല അമ്മാരി കുന്ന.
അത് കയ്യൂല്ലല്ലോ കൊണ്ടാക്കാൻ. ഉം ഹസ്ബൻഡ് ആഹ് ഹസ്ബൻഡ് എനക്ക് മൂന്നാ ആൾക്കാര്.
നാലാളല്ലേ എല്ലാരും പോണോരന്നെ ക്ലാസിന്?
അല്ല ഓരോ വലിയ രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആള് അന്ന് പോയിട്ടില്ല ചെറുതിന് രണ്ടു മാസ
ഏ ഏ.
ഉം.
ന പറ്റ ചെറുതല്ലേ
ചെറുതാ
ഏ
ഉം രണ്ട് മാസ ആയിട്ടുള്ളു ഉം നിക്ക് ഒരാ
നിങ്ങള് മോനാ
ഏ ശരി ഹസ്ബൻഡ ഇവിടെള്ള ആളല്ലേ ഏ എന്ത് ഏ ശരി ഏ ചോറൊന്നുമായിട്ടില്ലേ
ആ ഓരന്നെ ഇവിടെല്ല ടൗണില പോക്കപോ രാത്രിയാ പോവാ വൈകുന്നേരം പോകവും പിന്നെ പിറ്റേന്ന് രാവിലെ വരെ അങ്ങനെ വര
ഏയ് അങ്ങനെ ഏ അ ശ
ചോറിണണ്ടാവ ഉച്ചക്കത്തെ ചോറിനും ഉണ്ടാവും പിനി രാത്രി
ആ ഏ ഉം ശ
ഇങ്ങനെ ടൗണന്ന് വാങ്ങി തിന്ന് വയറ് ക കേടരുത്തണ്ടച്ചിട്ട് ആദ്യം അങ്ങനെ തിന്നലേന്നു ഓല് ആ എന്തോ പ്രാവശ്യ വയർവേദനക്ക കായ് ഫുട്ടിൽ എന്തോ പറ്റികാ തോന്നണ്ട് അങ്ങ ശേഷം പിന്നെ കൊണ്ടകലന്ന
അല്ല ചോറ്ണ്ടോലേ അതോ വേറെന്തെങ്കിലോ
ആചൂറന്നേ
ഏ നിങ്ങള് സ്വന്തം വീട്ടില്ല സ്വന്തം പരല കൊറയൊഎടുത്തിട്ട്
നിങ്ങള് തറവാടാ
ആ
ഉം അവിടിന്നാരാള്ളെ വല്യച്ഛനും മുത്തച്ഛനൊക്കെ ഉണ്ടാ
ആ മുത്തച്ഛൻ മരിച്ചു പോയിണ് ഇളയച്ചനും ഇളയച്ചി ഓക്കെയുണ്ട് നാത്തൂനുണ്ട് പിന്ന ഒരെളയച്ഛൻ കെട്ടാണ്ട് ഉം പിന്നെ ഉമ്മീം ഇപ്പിം ഉം നിങ്ങക്ക് അവിട ആരൊക്കെണ്ട് ഹസ്ബൻ്റിൻ്റൂടെ
അവിടെ രണ്ടെളയച്ചന്മാരും ഒരു മൂത്താച്ഛനും ഒരെളയച്ഛൻ പെണ്ണ്ട്ടീക്കണ് ഒരെളയച്ചൻ പെണ്ണ് ഇപ്പോൾ ഗൾഫ് പോവാൻ നിൽക്കുക പോയി വന്നിട്ടേ
ഏ ഒറപ്പിച്ചിട്ടുണ്ടോ
ഇല്ലില്ല നോക്കണില്ല സാവധാനം നോക്കാന്നുള്ളതില് ഇല്ല ഇല്ല പെങ്ങന്മാരില്ല
ഏ ഏ ഇമ്മീം ഇപ്പീംക്കെ ഉണ്ടോ
ആ ഇമ്മീം ഇപ്പീം ഒക്കെ ഉണ്ട്
ഉം നിങ്ങള് തറവാടിന്റെ അടുത്തുതന്നാ നിങ്ങള്
അല്ലല്ല നമ്മള് കുറച്ച് ദൂരത്ത് നമ്മള് ടൗണുകൾക്ക് ടൗണിലാ ഇപ്പ പണി അപ്പൊ കൊറച്ച് ഇങ്ങോട്ട് എടുത്തുക്കാ അവിടുന്ന് ഇങ്ങോട്ട് പോ
സ്ഥലം വാങ്ങിയതോ അതോ വീട്
വീട് എടുത്തിട്ട വീട് അങ്ങനെ വാങ്ങിയതാ
ആ അയ് ശെരി
ഉം ഞങ്ങള് പെട്ടെന്ന് മാറിയതായപ്പോ
ആഹ്
ഉം ആ ഒരു ഇരുപത്തഞ്ചൊക്കെ ആ ചെറിയ വീടാണ് ഒരു ഇരുപത്തഞ്ച്
അല്ലേ രണ്ടല്ലേ
ആഹ് ഒരു നില ഉള്ളു
ഏഹ്
ഉം ആ അവിടെ അംഗസംഖ്യ കൂടിയപ്പോളേ
ആഹ് വേഗം പോന്നതാവൂലേ
ആഹ് ഹ്
ഉം ശെരി ഇളയച്ചനും മോ മക്കളുണ്ടോ
ആഹ് എനക്കും ഒരാളുണ്ട്
ഏഹ് മൂത്ത ചേട്ട്നിക്കോ
മൂത്താച്ചിക്ക് രണ്ടാളുണ്ട് ഓലും മാറിക്കണ്
ഉം മെറ്റൽസ് വേറെ എടുക്കണുണ്ടോ
ഇല്ല ഓലിപ്പം ഇവിടെ എറണാകുളത്താണ് അപ്പൊ ഓള് അങ്ങോട്ട് പോവാണ് എന്നൊക്കെ പറയണ്ട്
ഏഹ് ശെരി
ഓന്ക്ക് അവിടെ പണിശെരിയായപ്പോ അങ്ങോട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എന്തെങ്കിലും പരുപാടൊക്കെ കൊടുത്തിട്ട് അങ്ങട്ട് ഫോവാം അങ്ങനെ പോവാന്നൊക്കെ പറയണ്ട് എന്താ അറിയില്ല
ഇമ്മ വയസാളാണെച്ച്
അല്ലല്ല വല്യ പ്രായൊന്നില്ല്യ ആരോഗ്യവുള്ള തന്നെ മണ്ടേച്ചാടി നടക്കൊക്കെ ചെയ്യും അങ്ങനത്തെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല
ആഹ് ആഹ് ആഹ് നിങ്ങളെ വീട്ടിലാരൊക്കെ ഇണ്ട് സ്വന്തം വീട്ടില്
എന്റെ വീട്ടില് ഞങ്ങള് ആറ് അഞ്ച് പെൺകുട്ടികള് ഒരു ആൺകുട്ടി ആറാ
ഏ ഏ ശരി ഇപ്പൊ ആൺകുട്ടി കൂട്യ ചേർത്ത് ഏ് പണ്ട്ടിക്കണം
ഓ ഇപ്പ മൂന്നൂറ്റിയളണ്ട്േ
ആഹ്
ഒക്കെ ചെറുത് ചെറുത്
ആഹ ആഹ
ഇങ്ങനെ കുരുന്ന് കുരുന്ന ഒന്നും ഒന്ന ഉണ്ടല്ലോ മൂന്നിലോ മറ്റേ എൽ കെ ജിയിലേ മറ്റേ മറ്റ ചെറുത ഒന്ന് രണ്ട് വയസ്സായിട്ടുള്ളു ആ അടുപ്പിച്ച അടുപ്പിച്ചച്ച്ഞ്ഞ
ആ അടുപ്പിച്ച അടുപ്പിച്ച ചിന്ത ഉുണ്ടവിടെ
ഉ ഞങ്ങിങ്ങ കളിയാക്കല്ലേ ഇനി ഓ ഒന്നിനെ കാണാൻ വരും അടുത്ത ത വ വി പിറ്റത്തിനെ കാണാൻ വരും പിന്നെ കൊടുത്തു അങ്ങനെ ഉ ഉം
ഉം
ഉെ
ഉ ചാക്കടി ഒക്കെ ഉണ്ടാക്കുവോ എന്നുന്നാലും
ആഹ ചിലപ്പോളൊക്കെ ഇങ്ങനെ ഓനിക്ക് ഉ ഉപരിണ്ടാവുമ്പോളെ ഇ ചിലപ്പോ ചായക്ക് നക്കൂല ചോർന്നങ്ങാണ്ട് വേ പോകും അങ്ങനാണെങ്ങനെ ഉണ്ടാക്കൂല പിന്നെ ഒരുണ്ടെങ്കിൽ ഇന്നക്ക എന്തേലൊക്കെ വേണം അപ്പൊ പിന്നെ ഇണ്ടാക്കും
വീട്ടു പോയില്ലേ നിനക്കാൻ പോയില്േ
ഉം ഇപ്പൊ കൊറവ വേം പോയി പോരലാ കാരണം ഇവിടെതായോണ്ട ഇവൽക്ക് ഫുഡ് വേണോ ഉണ്ടാക്കാനോ ഇന്തിനൊക്കെ നാട്ടിലഉുള്ളാവോ നമ്മള പോക്കൊക്കെ കണക്കെന്നായ്ക്കും ഗൾഫിലൊക്കെ ആവുമ്പോള പിന്നെ നമ്മുക്ക് ഇങ്ങനെ പേരിം പൂട്ടി അങ്ങട്ട് പോയാതി
ആ പോയമതി ഇനിപ്പോ സ്കൂൾ മദ്രസന്നും ആയ പിന്നെ തീരെ പോവാാൻ കഴിയില്ല
ആ അതാണ് ൻക്കൊന്നും തീരെ കയ്യില്ല കാരണം ഞാൻ കുറച്ചു ദൂരത്തായോണ്ടേ എടുത്തൊക്കെ ആവുമ്പോ ന്റെ ഏടത്തിയൊക്കൊന്നും ആ പ്രശ്നല്ല്യ ഓലെ സ്കൂൾ വണ്ടിൊക്കെ അയില്ലാണ്ട് വരും ഞങ്ങോട് കൂടി വരും ഓല പേരെ കൂടിയൊക്കെ വരും അപ്പൊൽക്ക് പ്രശ്നില്ല്യ ആൻക്ക്യ പറ്റൂല ആഹ് അവിടെ രണ്ടോടത്ത് നിക്കാ ഇന്റെ ചെറിയ ഏട്ത്തി മൂന്ന് ആഓള് മാസങ്ങളോളം നിക്കും അപ്പ ഒരു മാസൊക്കെ നിക്കും ഓ ഓക്ക് ക്കെ വിഷയല്ല സ്കൂളതിലാണ്ട ബസ് ഇതിലാ ണ്ടാ പോവാ ഓളിപ്പൊ പഠിക്കാൻ പോണ്ട്
ഏയ് ശെരി എന്തിന്
സിന്റെ കോഴിസ് അവള് ഉർദുന്റെ ടി ടി സി
ഏ ഓൾക്കെത്ര ആൾണ്ട് മക്കള്
ഓക്കൊരാളോള്ളൂ ഒരു പെൺകുട്ടി
ഏ ഏ ഉം ഏ ശരി
അങ്ങനെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുല്ല്യ അപ്പൊ പിന്നെ വെറുതെ ഇരിക്കല്ലേ ഓൾ കൊറേയായി പിക്കാൻ പോണോ പഠിക്കാൻ പോണോ പോണം പറഞ്ഞ അങ്ങനെന്നെ കയ്യാനായി എന്നൊക്കെ പറഞ്ഞണ് രണ്ടോല്ലത്തെ കോഴ്സിന് അപ്പൊ ഓക്ക് പഠിക്കാൻ പോണ്ടാ ഓളമ്മായിമ്മക്ക് പിന്നെ നിക്കണം എന്നൊന്നുല്ല്യ മുപ്പത്തേർക്കങ്ങനെ ഒറ്റക്ക്ക്കാനാഷ്ടം അ അതുകൊണ്ട് ഓൾ കയ്ച്ചിലായി ഉളപ്പോളും റെവിടെയിക്കു അമ്മോടെ
അവിടെ കയ്ചിലായി ഉ
ഉ
ആആടെ നമ്മളെ പോരേൽ നിക്കാ
ആ അന്ക്കൊക്കെ നല്ല സുഖവും എല്ലാരും ചോയ്ക്ക ആ ഹസ്ബൻഡോടെല്ലത്തെ
ആഹ് സുഖാണ് ആ അവക്ക് ആ കുറെ നിക്കുമ്പല എടങ്ങേറ് ഓൽ അവിടിം നമ്മള് വിടെനിക്കുമ്പോര് ഒരു ഇടങ്ങേറല്ലേ
ഞാൻ ന്നിട്ട് ഓളോട് അന്റെക്കൊരു ഭാഗ്യം എനിക്ക് ന്തും ചെയ്യാ നിനക്ക വിശയവില്ല അമ്മായമ്മക്ക അത്രയും പ്രശ്നല്ല്യ
അഹ്
പിന്ന വല്യെട്ടത്തിപിന്നെ വെര്ത്തന്നല്ല്യ ഓക്ക് പിന്നെ അമ്മായിമ്മക്ക് തീരെ വയ്യതെ കട അങ്ങനെ അതിനൊരാള് വേണം അപ്പൊ പിന്നെ ഓര് തറവാട്ടിലായോണ്ട് ഓക്ക് തീരെ വരാൻ കയ്യില്ല ണ്ട് മുത്തചോളൊക്കെ അട്ത്തിണ്ട് രണ്ട് മുത്തച്ചാളൊക്കെ അട്ത്തിണ്ട് പക്ഷേ ഓല് ആദ്യം പോവും ആഹ് ചളിയനാ ചെറുത് അമ്മായമ്മാക്ക് ഓരന്നെ താത്തന്നെ വേണേനു അപ്പൊ പിന്നെ പോവാനും സമ്മയ്ക്കൂല അങ്ങനൊക്കൊരിതാ പിന്നെ ത താത്ത വരുന്ന ന്നാ ഞങ്ങളോടെ പിരുന്നാള് അപ്പൊ എല്ലാരും ലീവ് എടുത്ത് വരും അനിപ്പോ എത്ര ഏതുണ്ടെങ്കിലും പോള്ന്നെ ആഹ്
മ്മ് മ്മ് പിന്നെന്തൊക്കെ
എന്നായിക്യോട്ടെ എന്നാ ശരി മ്മ്
ആ ആയിക്കോട്ടെ ആ ശരി ആ ആ
എന്താ എന്നോട് പറയ്ണേ?